ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ? കേൾക്ക്ന്നുണ്ടോ ഹലോ കേൾ
അയ് കേതനും കേക്ക്ന്നേരെ കേട്ട്ട്ടില്ലാ കേക്കം കേക്കാം
ആണോ സുഖാണോ?
വേം ഷർട്ട്ടാ
ആഹ് കേക്ക പിന്നെന്ത് ഓ ന്നല്ല മഴയൊക്കെ ആയിരുന്നു ഇന്നല വരെ ഇന്ന് ഇന്നായം പ്പം മഴയൊക്കെ തോന്ന് വിശേഷം സുഖായിട്ട് ഇരിക്കുന്ന്
ആഹ് യാത്രയൊക്കെ ഒണ്ടായിര്ന്നോ ഇന്ന് അത് ഫുഡ്ഡ് കഴിച്ചില്ല ഇതരെ കഴിച്ചില്ല ആമ്
ആന്നോ ഞങ്ങളൊക്കെ രാത്രി ങ്ങന്നെ ഞങ്ങള്ന്ന രാ ഇന്നെന്ന് വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയി ഒത്തിരി ഒസം ആഹ് വീട്ടിലിന്ന് പോയി വെഫ്ലേ ആഹ് ഇടക്ക പോയിട്ട് ഇപ്പഴാ വന്നതേ ഒള്ള ഓ അങ്ങനെ കൊറച്ച് നാള്ആയായിരുന്നു പോയിട്ട് ആഹ് ന്നടന്ന് ന്നടന്ന് കൊറച്ചേരം ആയതേഒള്ളൂ വന്ന്ട്ട് ആണോ ഇന്ന് മഴയില്ലായിരുന്നല്ലോ പ് രാവിലേ മഴയും എല്ലാര്ന്നോ
ആഹ് അതെ അതെ അതെ അതെ ഞാം പുതിയ വേ ആൾക്കാരൊക്കെ വന്നോ?
ഇല്ല ഇല്ല എല്ല എല്ല എല്ല
വര്ന്നുണ്ടോ?
ആഹ് വരുന്ന്ണ്ട് ആയ് സെറ്റായില്ല ആഹ് ന്നോക്കാനൊക്ക വരുന്നുണ്ട് ആഹ് മ് മഴയൊക്കെ മാറിയല് ആഹ് ഇന്ന് വന്ന്ട്ടൊള്ളൂ മഴയൊക്കെ ആഉമ്പം രണ്ടീസം നിന്ന്
ആഹ് ഞങ്ങക്കും ഇനി വൃത്തിയാക്കാം പോണം ന്നാള രാവിലേ പോണം വൃത്തിയാക്കാനായിട്ട് ന്നാളെ രാവിലേ പോയി വൃത്തിയാക്കിട്ട് അവിടേ ഒക്കേ ഒന്ന് ക്ലീൻ ചെയ്ത് വേണം മുന്നേ ഒഴ് ഒഴിവാക്കണം അവിടെ ഇരിക്കുന്ന സാനങ്ങളൊക്കെ
ഓ അങ്ങ
അതെല്ലാം പിന്നെ ആഹ് അങ്ങനെക്കെ ചെയ്യാനായിട്ട് ഇരിക്കുവാ
എന്തെയ്യുന്നു പിന്നേ പിന്നെ എന്തുണ്ട് പിന്നെ രാത്രിൽ എന്താണത് പഠിക്കുന്നു പഠിക്കുന്നു രണ്ട് പേരൊണ്ട് ഓ കഞ്ഞിയും പയറും
ആഹ് കഞ്ഞിയും പയറുല്ല കഞ്ഞിയും അച്ചാറും പപ്പടവും മീൻ പയറ് വേടിച്ചില്ല ക്കം മോം പയറ് വേടിച്ചില്ല അതന്നെ അത് കാരണം പിന്നെ ആ ജോലി നടന്നില്ല
ഉം രാത്രി കഞ്ഞി കുടിക്കുന്നെയ സുഖം എനിക്ക് ഇഷ്ടാ ഇവ്ടെ വീട്ടിലെല്ലാർക്കും ഇഷ്ടാ എന്റെ മ മോനിഷ് ഇഷ്ടല്ല മോം വന്നാ അവന് ഇഷ്ടല്ല
ആഹ് അത് ശെരി ആഹ് ഇവിടെ ഞാ ആ ഞങ്ങള് പിന്നെ ഈ ചെല ദിവസം ചോറ് അധികായിട്ട് ഇരിക്കുവാണെങ്കി അങ്ങ് കഞ്ഞിയാക്കും
കഞ്ഞിയാക്കും ആ അല്ല രാത്രി നമുക്ക് കഞിയുടി ഒര് സുഖാണ് തോന്നീട്ടുണ്ടോ
ആഹ് പിന്നെ സുഖാ കാമ വേ കറ് റി ഒരുപാടങ്ങ് കഴിക്കാത്തതിനും ന്നല്ലത് കഞ്ഞിയാംമ്പം സുഖയിട്ട് കിടന്നൊറങ്ങാം
ആ സത്യാണ് ഞാൻവിചാരിച്ചു എനിക്കേങ്ങനെ തോന്നീട്ടൊള്ളു ഇവിടെ ഒരിക്കേ കഞ്ഞി വെച്ച ഞാ ഒരു നമുക്ക് എളുപ്പാവല്ലേ ജോലി എളുപ്പല്ലേ കഞ്ഞിയും പയറും വെച്ചിട്ട് കഞ്ഞിയും പയറും കഞ്ഞിയും കഞ്ഞിയും പയറും വന്നിട്ട് ആ കഞ്ഞിയും പയറും ഒന്നിച്ചു ഇട്ട് വെക്കും
അതാ അതാ അതാ
എന്നിട്ട് ഒരു തോരനും വെച്ച് അപ്പഴെല്ലാർക്കും ഇഷ്ടപ്പെട്ട്
ഓ അമ്മേക്ക സുഖായിരിക്കുന്നോ
കൊഴപ്പില്ല
ആ അത് ശരി രാവിലെ രണ്ടുപേരും കൂടിയാണോ പോയത് അതോ ഒറ്റക്ക് പോയോ
ഞാൻ രണ്ടുപേരൂടെ പോയി ഇന്ന് ഞായറാഴ്ച്ച അല്ലേ
ആ ശരിയാണല്ലോ ഇന്ന് ഞായറാഴ്ച ആണല്ലോ ആഹ് ഞാ ന്നാ അവിടെ ആ പിന്നെ ഈ ശരിക്കും പറഞ്ഞാ നമ്മൾ ഈ ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ച വരുമ്പോ അങ്ങ് ടയേർഡ് ആവും അപ്പൊ ഏഹ് ഇപ്പോ വ വണ്ടിയും കൂടി ഉണ്ടെങ്കിലലേ പോവാനും പറ്റുള്ളൂ അപ്പൊ ആളും കൂടി ഉണ്ടെങ്കിലേ വൃത്തിയാക്കാൻ പോവാൻ പറ്റുള്ളു ആ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ അല്ല സാധാരണ ഒരിടത്തും ഇങ്ങനെ കാണിക്കുന്നല്ല ഇവിടെ ആഹ് നമുക്ക് കന്നതൊണ്ട് ത അതങ്ങ് മിസ്യൂസ് ചെയ്തന്നങ്ങായി പോയി ആഹ് ആഹ് അതാ അതാ
പിന്നെ മക്കളൊക്കെ എന്ത് എടുക്കുന്നു മക്കളൊക്കെ എന്ത് എടുക്കുന്നു
നമം പാട്ട് കാരാണ് അപ്പൊ അയാൾ പ്രോഗ്രാംണ്ട് അങ്ങനെ പ്രോഗ്രാം പോയിരിക്കുന്നു മോൾ ജോലിക്കായിട്ടക്കെ അപ്ലൈ ചെയ്തോണ്ട് ഒന്ന് റെഡി ആയില്ല അയാൾക് അയാൾക് ഒരു ഏഹ്
ജോലി നോ ജോലി നോക്ക്
ആഹ് ജോലി നോക്ക അയാളില്ല പിന്നെ കുറെ റ്റാലിയും അക്കൗണ്ടിങ്ങും ഒക്കെ പഠിച്ചതാ അപ്പൊ അത് അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ് അയാക് ഇഷ്ട്ടം
ണ്ടല്ല പിന്നെ വെളിയിലോട്ടൊക്കെ നോക്കാത്ത എന്ത്
വെളിയിലോട്ടൊക്കെ നോക്കുന്നുണ്ട് വെളിയിലോട്ടും നോക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ തൽക്കാലം പിന്നെ എക്സ്പീരിയൻസ് വേണല്ലോ അയാക്ക് ആഹ് അത് ആഹ് അങ്ങനെ അഹ് എല്ലടും അതാ കൊറച്ച് അതാ അതാ അതാ അതെ അതെ അതെ
അതെ എല്ലാ ഫീൾഡി ലും ഭയങ്കര കോമ്പറ്റീഷൻ ആണ് എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷൻ ആണന്ന് ഉം ഇപ്പം ഇഷ്ടംപലെ ഡോക്ടർമാര് പഠിക്ക ഇറങ്ങിയിരിക്കുന്നില്ലേ പണ്ട് ഡോക്ടർമാരൊക്കെ പഠിച്ച അങ്ങോട്ട് ഇറങ്ങി ഉടനെ ജോയിൻ ചെയ്യില്ലേ നമ്മുടേ അറിവ്താന്നെ എത്ര ഡോക് ഡക്ടർമാണ്ടെന്നറിയാോ എം ബി ബി എസ് കഴിഞ്ഞ് നിക്കുന്നത്
ആഹ് അതെ അതെ അതെ അ നമ്മളെ വിചാരം ഡോക്ടറുമായിട്ട് പഠിച്ചിറങ്ങിയാലും ജോലിയാന്ന പക്ഷെ
കൊല്ലഅല്ലല്ല നമ്മുടെ അറിവിൽ തന്നെ ഒരുപാട് പിള്ളേരുണ്ട് എം ബി ബി എസ് കഴിഞ്ഞവര് ചെറിയ ശമ്പളത്തിന് പ്രാക്ടീസിന് പോകുന്നവരുണ്ട്
ആഹ് അതെ
ഉം ഉം പിന്നെ പീ ജി ഒക്കെ എടുത്ത് സ്പെഷ്യലൈസ് ഒക്കെ ചെയ്താൽ ഓക്കെയോ പി ജി എന്നെ ചെയ്യണേ മൂന്ന് വർഷം വേണ്ടേ മൂന്ന് വ ർഷം വേണം അത് മെഡിക്കൽ കോളേജിലൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ കിട്ടിയാലേ ഉള്ള് ഏറ്റവും നല്ലത്
ഓ അതാണ് അങ്ങനെ താ ചെയ്യന ഇപ്പഴത്തെ ഇപ്പ ഇല്ല ഒന്നെങ്കി വലിയ വിദ്യാഭ്യാസം പാടില്ല അല്ലെങ്കി
ആഹ് അതന്നെ അങ്ങനെ പഠി ക്കാതിരുന്ന അവർക്ക് എന്ത്‌ ജോലിയും കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെഓ അവർ ഇഷ്ടപ്പെട്ട ജോലി കിട്ടീല്ലേ അവരൊക്കെ ചെയ്യാനൊരു മടിയാണ്
ആഹ് മടിയാ മടിയാ അതാ അതാ അങ്ങനെയൊക്കെ പോകുന്ന ഞാൻ വേ വേറെ എന്തോ
പാട്ടൊക്കെ പാടുന്ന ആളല്ലേ ങ്ങള് എല്ലാരും
ആഹ് ആഹ് ഞങ്ങളെല്ലരും പാട്ട് പാടുന്നവരാ ആഹ് ഫാമിലി ഫാമിലി ഫാമിലിയാണ് ആഹ് എഹ് ജോലിയും അതൊക്കെ തന്നെ
അന്നേട്ട് ഇഞിപ്പോ വീട്ടിലും ക്ലാസ്സൊ
വീട്ടില് ഇത് കൊറച്ച് ഉള്ളിലോട്ടാ നമുക്ക്ബ്ടെന്നെ കൊറച്ച് ഉള്ളിലോട്ടായത് കൊണ്ട് തന്നെ പെന്നെ വീട്ടില് കുട്ടികള് കിട്ടാപാടാ
പാടാണല്ലേ ആഹ് പിന്നെ അതൊല്ല നല്ല പൊറ ത്ത് ജോലിക്ക് പോന്നെങ്കി പിന്നെ സമയും കിട്ടത്തില്ല ആഹ് സമയവും കിട്ടത്തില്ല
ആഹ് അല്ല നമ്മക്കേ എനിക്കൊരു മണിക്കർ പോയാമതി അമ്മാ ആഹ് ഒരു മണി ക്യുള്ളള്ളേ ജോലിക്ക് ഏഹ് മീ രണ്ട്പെ രണ്ട് സ്ഥാപനങ്ങൾലായ്ട്ടാണ് പോണ്ടത് പോവുന്നത് എന്തായാലും ഒരു പത്ത് ത്ത്മിൻറ്റ് നടക്കാനില്ല ആഹ് അങ്ങനെല്ല അപ്പളാ അവ് ആഹ് പത്ത് മിൻറ്റ് കൊണ്ട് പോയിട്ട് തിരിച്ച് വരുന്നത് വരെള്ള ആഹ് സമയം കഴിഞ്ഞാപിന്നെ എനിക്ക് വീട്ടിലെ ജോലി ചിയ്യും കാര്യങ്ങളൊ ക്കെയായിട്ടങ്ങനെ നിക്ക്യാ ആഹ് അപ്പൊ പിന്നെ പ ആഹ് പഠിപ്പ് പിന്നെ എടയ്ക്ക്ണ്ട് പിന്നെ പരിവാടിയോ എന്തെങ്കിലൊക്കെ വരുന്നങ്കി അതുൻചെയ്യാ അപ്പൊ പിന്നെ കൂട്തലും ക്ലാസ് ട്ക്കാത്ത പിന്നെ ഞാനൊരു സ്കൂളിൽ കൂടിം പഠിപ്പിക്കുന്നുണ്ട് അപ്പാ അത് മ ത്തിയല്ലാ അല്ലാതമ്മളന്യുബയോഗം ട്യൂഷനായിട്ട് സെആഹ് അതാ ഒര്പാട് ട്ടെകുട്ട്യേളെ പഠിപ്പിക്യുന്നേലും നല്ലത് ആഹ് നമ്മടെ തൊണ്ടെന്നു റിഫ്രഷ് ആവാനതാണ് നല്ലത് അല്ലെങ്കി പിന്നെ ഉം എല്ലെങ്കിൽ പിന്നെ തൊണ്ടേ ക്രാച്ചായിട്ട് മുക്ക് പാടാം ദ്ധിമുട്ടായിരിക്യും
ഉം അത്പോലെ ഉം വീട്ട്ല് പക്ഷേ കൃഷിയൊക്കെണ്ടങ്കില് നമുക്ക് ട്ടെ ട്രസൈസോവും വേറൊര് അതാണ് ഉം ന്നെ
കൊറച്ചേരോ പാം ഏഹ് സ്ഥലോക്കെ ഒഹ് ആഹ് സ്ഥലോക്കെ ഉണ്ട് അപ്പൊ ആഹ് ത് പിന്നെ കൂട്തൽ നമുക്ക് ഒരുപാടന്നും ചെയ്യാനില്ലാ എന്ന ഒരുപാട് അമക്ക് ചെയ്യാനും പ റ്റൂല ഒരുപാട് ചെയ്യുമ്പോ നമുക്ക് അല്ലെങ്കിൽ ദേവ് സെ സമയം വേണം അല്ലെങ്കി പിന്നെ അത്ര ആയാസോ അത്രേ ആയാസുള്ള ജോലിയൊക്കെ ചെയ്യാൻനിക്ക് ബുദ്ധിമുട്ടാണ് നടുവേദനിം കാര്യങ്ങളുഒക്കെയുണ്ട് ആഹ് അപ്പൊ പിന്നെ ത്രേ ആയാസുള്ള ആഹ്
ത്തെ ആരുല്ലേ
ആഹ് അതാണ് അപ്പ അത്രേ അത്രേം സാധനം ചെയ്യുമ്പം ഉം ആഹ് ബുദ്ധിമുട്ട് ഓഹ് നമ്മള് തന്നെ അനുഭവിക്കണ്ടേ അത്കാര്ണാ അങ്ങനെള്ളൊര് കാര്യങ്ങളക്കെ മൊഴിവാക്കുവാ ഉം
പർഞ്ഞാലും പറയേ ഓഹ് നടുവേദനയുണ്ട് കാല് വേദനയുണ്ട് ഈ രണ്ട് വേദന ഇല്ലാത്ത ആരുംല്ലേ ട്ടൊതൊരു പ്രായം കഴിയുമ്പ എന്താർക്കും തൊടങ്ങുന്നുണ്ട് വേദനയൊക്കെ പ്രത്യേച്ച് സ്ത്രീകൾലാമ്പോ ആഹ് ആഹ് അപ്പൾത്തെ അമ്മ്ടെ ജീവിത രീതി എല്ലാ അങ്ങനല്ലേ ഒരു പ്രായം കഴിയുമ്പൾ പിന്നെ തേമാനവും എല്ലാം തൊടങ്ങും
ആഹ് അതെ അതെ അതെ അതെ അമ്മളെവ നമക്ക് പണ്ടത്തെ പോലെ ആഹ് നടത്തേ ഒന്നും ഇല്ലല്ലോ
ആഹ് ഒന്നും എല്ലാരും വൺ ആഹ് വണ്ടീലല്ലേ എല്ലാരും പോന്നത്
ആഹ്, പണ്ടെക്കേണെങ്കില് നമ്മക്ക് ആഹ് അല്ല എവിടെ പോണോക്ക് ലും നടന്ന് പോവാനുള്ളതാ ഇപ്പം ഒരു ഒര് കിലോമീറ്ററാണെങ്കിലും അര കിലോമീറ്ററാണെങ്കി അമ്മളെ ഓട്ടോ, അല്ലെങ്കില് നമ്മളെ വാഹനം അങ്ങനെ
ഇപ്പ വണ്ടി ഇല്ലാത്ത വീടില്ല. ഒരു വണ്ടിയെങ്കിലുയേ ഇല്ലാത്ത വീടുണ്ടോ ആഹ് അപൂർവ ഒര് സ്കൂട്ട്ർ പോലു ഇല്ലാത്ത വീട് അല്ല നമ്മടെയൊക്കെ ചുറ്റുവട്ടത്തായാലുഏ കാണുന്നേയല്ലേ. ഒരു സ്കൂട്ട്റില്ലാത്ത വീടബൂർവാ ആഹ് ഇന്നലെ അമ്മള് നട തറയില്ല. പണ്ട് നമ്മളൊക്കെ സ്കൂളി പോയത് എത്ര കിലോമീറ്റർ നടന്നായിര്ന്ന് ഞാനൊക്ക സ്കൂളി പഠിക്കുന്നത്
നടന്നാണ്. അതും അതും തന്നെ രാവിലേ പോകും ഉ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വീ ട്ടി വരും അങ്ങനെയെക്കെ ആയിര്ന്ന്. ഇപ്പ ആഹ് അതാണ് ഇപ്പം നമ്മടെ മക്കളെപ്പോലും നമ്മള് വിടുന്നത് ആഹ് രാ സ്കൂൾ ബസ്സിലും ഒക്കെയാ ആഹ് ശെരി ശെരി ഓക്കെ